ട്ടോ
ആഹ് എന്താണ് കേൾക്കുന്നില്ലേ ഓക്കെല്ലേ
അഹ് ആഹ് കേക്ക്ണ്ട്.
ഓക്കെ എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ സുഖാണോ എന്താ പരിപാടീ പണിയൊക്കെ കഴിഞ്ഞോ
പണിയാ തൊട്ച്ചോണ്ട്ക്ക.
ആണോ
ഉം അയിന്റെടെ കോളുംചെയ്യാ.
ആഹ് ഓക്കെ ഓക്കെ ഓക്കെ പിന്നെ എന്തൊ ക്കെ വിശേഷങ്ങളൊക്കെ സുഖായിട്ട് പോവുന്നോ ഭക്ഷണൊക്കെ റെഡിയായാ
ഭക്ഷണംതാ ആയോണ്ട്ക്ക്ണ് ചോറടുപ്പ ത്തെച്ച്ണ്.
ആണോ
ഉം ഉം
പിന്നെ വേറെന്തെക്കേ
വേറെ എന്തൊക്കെ ങ്ങെനെ പോണ്.
അഹ് ആഹ്. ആഹ് ദാ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്ക്ന്ന്.
ഉം ഹ്
പിന്നെ,
വേറെക്കേണ്
ന്നെന്താണ് രാവിലെ എന്താ കഴിച്ചേ
രാവിലെ ദോശ.
ദോശേര്ന്നോ ദോശക്കെന്താ കറി
ദോശക്ക് ചിക്കൻ കറി.
ചിക്കൻ കറിയാ
ആഹ്.
ആ
മ്
പിന്നെ എത്ര കുട്ടികളാ?
ഇൻക്കോ രണ്ടാള്.
രണ്ടുട്ട്യളാണോ? വീട്ടിലാരൊക്കാനുള്ളത് ഒരു പെണ്ണോഒരാണോ? ആണോ?
ഞാൻപ്പം ഈ നാലാംതീ പുഴിട്ടേ ഒള്ളൂ
ഓ പുതിയ വീടച്ച് ഇപ്പൊ കുടിയിരിക്കൽ കഴിഞ്ഞിട്ടൊള്ളു
ആ ആ മെയ് നാലാംതി കയറി കൂടിയാ
ആണോ എങ്ങനെണ്ട് കുടിൽ പുതിയ വീടും കാര്യങ്ങളൊക്കെ എങ്ങനെ പോവുന്നു പുതിയ പുതിയ വീടും സാഹചര്യങ്ങളൊക്കെ എങ്ങനെ പോവുന്നുയിക്ക
കൊഴപ്പല്ല ഇപ്പൊ നന്നായിട്ട് പോണ്ട്
അഓക്കേ പിന്നെ എന്താണ്ന്ന് ഉച്ചത്തേക്ക് ഫുഡ്ഡന്താ
ഇന്നലെ വെച്ചാ ചിക്കൻ കറിണ്ട് ഞാനൊറ്റക്കല്ലല്ലോ അപ്പൊ പിന്നെ ഹസ്ബൻഡ് പണിക്കോയാ
ആകമ്പോ അത് ശെരിയാ ഒറ്റക്കാവ്വണ സമയത്ത് മ്മള് ഫുള് അഡ്ജസ്റ്റ് ചെയ്യണല്ലോ
ആ കമാട്ജസ്റ്റ് ചെത് ചെയ്താതി ഓര് വരുമ്പോത്തിൻകായ മതില്ലോ ബാക്കിയുള്ളൊക്കെ
ആ തെ തെ
അവ്ണ്ടന്നെ ആക്കമ്പോലെ രാത്രിക്കും ഈ ചോറും തന്നെ ന്നന്നെണ്ടാ വുള്ളു ഓ രണ്ടു ഒര് ഒറ്റവെപ്പ് അടുപ്പില്ല അതോണ്ട് പിന്നെ
ആ ആ എല്ലാട്ത്തും അങ്ങനെ തന്നെണല്ലോ
ഉം ഒറ്റ വെപ്പിലൊക്കെയ്ച്ചു ഇപ്പോ നാളെക്കുണ്ടാവും പിന്നെ തള്പ്പിചൂറ്റും
അങ്ങനെ ചെയ്യാറ്
ആ അട്ത് പ്പില്ലാത്തോണ്ട് ഗ്യാസ് മലെക്കെവുമ്പോ ഗ്യാസ് വേം തീർന്നാൽ വെച്ചിട്ട് ഞാൻ രണ്ടീസത്തിൻ കൊപ്പെരാക്കി വെക്കലാ
അവ്ടെങ്ങനെ ഗ്യാസ് കിട്ടാത്ത പ്രോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുല്ല
ഇപ്പം ഞങ്ങൾ കുടിയിര്ക്കൽൻ കുടുംബക്കാരന്നെ എടുത്തതാണ് തൽക്കാരം
ഗ്യാസ് കിട്ടണ്ല്ല
ആഹ കിട്ടാൻ നല്ല പ്രയാസാണല്ലോ പ്പൊ ഒന്നര മാസ രണ്ടു മാസൊക്കെ കഴിഞാൽ കിട്ടൊള്ളൂ ന്നുള്ളൊക്കെ രീതിയിലാണല്ലോ
റ്റാണ്ട് പിന്നെ ഫാമിലിന്ന് വേറെള്ളോരോണ്ട് എട്ത്തതാ
ആഹ ആഹ അങ്ങനെവുമ്പോ നല്ല പ്രയാസുണ് കാരണന്താച്ചാല് അവരിപ്പം നിങ്ങൾക്കു ഒരേപോലെ കിട്ട ഒരു ആ ന്നമ്മൾ ബുക്കയ് തോരും ഒരു മാസ ഒന്നമാസക്കൊകഴിഞ്ഞാൽ ന്നാലെ അടുത്തത് ബുക്കിംഗ ചെയ്യാൻ പറ്റുള്ളൂ അതെ അതെ അ
റ്റല്ലേ മറ്റേന്നെ ഇരുപത്തഞ്ചോസത്തിനോൾ കിട്ടോർബിനു
ആ ആ അങ്ങനെയൊക്കെ അതെ അതെ അങ്ങനെത്തെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പ്പോ
ആ ഞാൻ കുടുങ്ങി കിട്ടൂലെക്കും രേചീനി പിന്നെ എന്തോ വാഗ്യത്തിൽ കിട്ടി പോയി ആ പാലാച്ചൽന്റെ സമയത്ത് എന്തായാലും കിട്ടണല്ലോ ഏ
ഏ അതെ അതെ അടുപ്പ് ഉണ്ടാക്കിയിട്ടില്ലേയ്ച്ച
ഇല്ല വർക്കേരി വേറെ ഇണ്ടാക്കാം അവിടെ വിട്ട്ണ് അപ്പൊ പിന്നെ പൈസയും കാര്യന്നും ഇല്ലയ്ട്ട് അങ്ങനെ നിർത്തിച്ചെനി
ആ അത് ശെരിയാ
ഇഞ്ഞിപ്പോ ഇണ്ടാക്കണം
ആ ആ
പെരുവാടി എന്തേ പെരിവാടിക്കെ കഴിച്ചിട്ട ന്തായാലും ഒരു അടുപ്പു വാണം പെരൽ വേറെ ഗസ് ജ്കളൊക്കെ വരുമ്പളേ
അതെ തെ നല്ല പ്രയാസാണ് ആ ഏ അതെ തെ അതെ
മ്മന്തെലും കാട്ടി പോവും
ആ അതെ പിന്നെപ്പോ ങ്ങനെ ഗ്യാസ് കിട്ട് കിട്ടാത്ത പ്രയാസം വരുന്ന സമയത്തും തന്നെ നല്ല പ്രയാസമാണ്! കാരണം എന്താ വെച്ചാല്? കിട്ടാതായി കഴിഞ്ഞാലേ പിന്നെ സ്വന്തമായിട്ട്... കണക്ഷനും കാര്യങ്ങളും ബുക്സും കാര്യങ്ങളും ഇല്ലാതെ ആകുമ്പോഴും നല്ല പ്രയാസമാണല്ലോ?
ഉം....
ആഹ് ഇങ്ങനെ ആകുമ്പോഴേ...
ആഹ് അപ്പ.... പിന്നെ ഈ സീ കുക്കുമുണ്ട്!
ആഹ് ആഹ്! രണ്ടും കൂടെ ആവുമ്പോ പിന്നെ പ്രശം അതെ വല്യ പ്രയാസ... സം വരുല്ല. അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങെ പോവാലോ?
ആഹ്! ചോറ് പിന്നെ ഏ സി കുക്കുമ്പേ ആക്കി വക്കും!
ആഹ് ആഹ് ആഹ!
പിന്നെ...
ആഹ് അപ്പൊ പിന്നെ അതെ, പിന്നെ വേവ് കുറഞ്ഞ അരി...
എന്ത് എന്താ അഞ്ഞൂറ് ജനരിയാ ഉം... പിന്നെ റൈസ് കുക്കറും ഉണ്ട്! അതുകൊണ്ട് പിന്നെ...
ആ ആ ഹാഫ് വേവ് ആവുന്ന സമയത്ത് അതെ അതെ അതെ! ! അത്ക്കെറക്കി വച്ചാ പിന്നെ, ആ അതെ അതു പിന്നെ സുഖമാണ് കൊഴപ്പൊന്നുമില്ല.
ഉം...
പിന്നെ അങ്ങ് അടുപ്പിലൊക്കെ കത്തിച്ച് ഉണ്ടാക്കുകാന്നു പറയുമ്പോ നമുക്കും നല്ല മടി....
നമ്മക്കും മടിയാ ഹ്ഹ് ഹ ഇപ്പ ആരെയും അതിനു കിട്ടൂലല്ലോ! !
ആഹ് അതെ ഒറ്റക്കായി കഴിഞ്ഞ... പ്രത്യേകിച്ചും മറ്റേത് പിന്നെ, അവിടുത്തെ ഉമ്മയും, ഉപ്പയും ഒക്കെ ഉണ്ടാവുമ്പോ നമുക്ക്.... അതൊരു പേടിയും കാര്യങ്ങളായിട്ട് അങ്ങനെ അതെ! അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്... വേറെ നിവൃത്തിയില്ലല്ലോന്ന് കരുതിയിട്ട് അങ്ങനെ പോകും.
ആഹ്!
ഒറ്റക്കായി കഴിഞ്ഞാ പിന്നെ ആരെയും പേടിക്കാനില്ലല്ലോ! !
ആരും മേടിച്ചും വേണ്ട മ്മ ഇഷ്ടത്തിന് ആവും ചെയ്യ..
ആഹ്! അതാണ്!
അതൊണ്ട്ന്നെ ഞാഞങ്ങാട ആക്കല..
അതെ അതെ! മറ്റേത് അവരെ പേടിച്ചിട്ടെങ്കിലും നമ്മള എന്ത് ചെയ്യും? അടുപ്പില് പാചകം ചെയ്യും, പണികള് നേരത്തെ കഴിക്കും.
അവിടെ പിന്നെ ഭക്ഷണം എന്തൊക്കാ അടുത്തമ്മ ആക്കല് തറവാട്ടിൽന്ന്..
ആഹ് ആഹ് ആഹ്! ! !
ഇവിടെ അന്നേരം പിന്നെ നമ്മള് തന്നെ വേണ്ടേ?
അതെ അതെ! ! ആരും ഉണ്ടാക്കി തരാനില്ലല്ലോ!
നമ്മൾന്നെ വേണം. അന്നെ നമ്മൾ പൊറമേ ഒള്ള പണി മാത്രം നോക്കിയാ മതി!
ആഹ്! അടിക്കടി തൊടയ്ക്കല്, തിരുമ്മല് അങ്ങനത്തൊക്കെ നോക്കി...
അങ്ങനത്തൊക്കെ നോക്കിയാൽ മതി! അടുക്കളത്തൊക്കെ അകത്തു ഉമ്മ ചെയ്യലേല്ലേ നി...
ആഹ്! അങ്ങനാവുമ്പോൾ നല്ല സുഖമാണല്ലോ?
അപ്പൊ അതൊണ്ട് വേഗം പണി കഴിയും! ഇന്തിപ്പോ പണി തീരുന്നൂ ഇ ല്ല...
ആഹ്! ഇപ്പൊ അങ്ങനെ ശീലായതൊണ്ട് ഇപ്പൊ നല്ല പ്രയാസം ഉണ്ടാകും!
ഉം... ഇനിയൊക്കെ ഒന്ന് നല്ലോണം നേരായി വരണം.
അതെ കാരണം ന്താച്ച ഇത്രയും... ആഹ്! ഇതുവരെ നമുക്ക് അങ്ങനെ ശീലായി കഴിഞ്ഞതു ആയതൊണ്ടേ നല്ല പ്രയാസം ഉണ്ടാകും എങ്ങനെ... നമ്മുക്ക് പിന്നെ എല്ലാ ജോലിയും നമുക്ക ആവുമ്പോ നല്ല ഭാരയിട്ട് തോന്നും! !
ആഹ് അത് സത്യ എയിം ആയി കിട്ടാനെ ആ കൊറച്ച ടൈം മ ചെയ്യു ഒന്ന് നല്ലോണം നെയമായി വര എന്നാലേ പണിയൊക്കെ കഴിയുള്ളു
ഇതു നമ്മുക്ക് ഇതിലൊരു ശീലായിട്ടിട്ട് വരണം കാരണം എന്താ വെച്ചാല് മറ്റേതു ആഹ് ഭക്ഷണം ഉണ്ടാക്കലും, കുക്കിങ്ങും, കാര്യങ്ങളും ഒക്കെ ഒരാളാന്റെ ഏറ്റെടു ബാക്കിയുള്ള പുറം പണികൾ മാത്രം നമ്മള് ചെയ്യുമ്പോഴേ അതെ അതാണ് കൂട്ടത്തിലാാവുമ്പോ അങ്ങനത്തെ പ്രയാസംന്നും വരൂല്ല ഓഹ്
ആ കൊറച്ച് പോവാനും ഉണ്ട് പെടുന്ന
ആഹ് അതെ അതെ അങ്ങനെ ആമ്പോ കൊറച്ച് റിസ്ക് ആണ്
ഉം
ഇവിടന്ന് അതെ ഒരു അഞ്ചാറ് മിനിറ്റ് നടക്കാനുണ്ട് മെയിൻ റോഡുംമുക്കെ
ഞങ്ങക്ക് ങ്ങാനെ
പസ്റ്റിത്ത് ഒന്ന് രണ്ടണ്ട് ദിവസം മാത്രമേ ഞാൻ കൊണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ അവൻ ഒറ്റയ്ക്ക് പോകും
ന്റെ പിന്നെ യു കെ ജി ഉള്ള കുട്ടീനെ പോനെ ഓളി കൈ പിടിച്ച്
ആഹ് അതെ എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട ഒന്നും നടക്കൂല
ആ എൻ്റെ രണ്ടാം ക്ലാസ്സില ഒന്ന് യു കെ ജിയിലൂ ആണ്
ബസ് ഒന്ന് പരിചയ ആവുന്നത് വരെ നമ്മൾ കൂടെ പോയാ മതി രണ്ടു ദിവസം കൂടെ പോയി പിന്നെ എനിക്ക് മടിയായി പോയി അറിഞ്ഞില്ലേ
ഇന്ന പിന്ന റോഡ് മുറിഞ്ഞെടുക്കും വേണോ അതാ
ആഹ് ആഹ് പിന്നെ ചെറിയ മക്കളാകുമ്പോ നടക്കൂല അവരെ ഫുൾ ഡേ കൊണ്ടാക്കല്ലാതെ വേറെ നിവർത്തില്ലല്ലോ നമുക്ക്
എന്റെ മോന് പിന്നെ മദ്രാസിൽ പോയി നേരെ തറവാത്തിക്കാട് പോരാ പിന്നെ മോന്റെ പിന്നെ ബാഗും ആയിട്ട് പോല്ല
ആഹ് പിന്നെ അവിടുന്ന് സ്കൂള്
അവിടുന്ന് ചായ കുടിച്ചീന്നെന്നെ മോർണി മോർണിംഗ കുപ്പിച്ച് മാറ്റി മോർണിംഗ കൊണ്ടോട്ട് പോയരാ ഉളവേക്കും
അഹ് ആഹ് ആഹ് അപ്പ പിന്നെ കൊറച്ച സമയം അവിടെ അങ്ങനെ വർത്താനം പറഞ്ഞു നിൽക്കും ചെയ്യും
ആഹ് അ സത്യ ഇനന്ന് വയനോ തന്നെ അയിന് തുടങ്ങുമ്പോ തന്നെ മണി
ആഹ് അതെ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ പിന്നെഞ്ഞാല് പേടിക്കാൻ ആരുും ഇല്ലല്ലോ നമ്മളെ ഒറ്റക്കല്ലേ ആരപ്പോ പേടിക്കാന എന്നുള്ള ലെവലില് നമ്മുക്കും ന നമ്മളും അങ്ങനെ ആയി മാറും
ഉം
അതെ
പണിയൊക്കെ കഴി ഞോ
ആഹ് പണിയൊക്കെ കഴിഞ് ഇനി കുളിക്കാനും കൂടെ ഉണ്ട്
ഉം ചൊക്കണ്ട് തുടച്ച് പൗതിയാക്കിട്ട വച്ചന്ന്
ആഹ് ആഹ്
ഒമ്പിട്ട് ഇ ഇപ്പൊ വാഷിംഗ് മിഷീൻലിട്ട് ഒന്ന് ഓണ്ക്കണം ആഹ് വാഷിംഗ മെഷീനില ഇട്ട്താക്കി വമ്പ ഇനിയിപ്പോ ജെആഹ് ണക്കണം മോള് കൊണ്ട്പോയി ചിക്കിട മഴാ പാറ്റിനോണ്ട് മോള് കൊണ്ടുപയി മടിയാ
ആഹ് അതെ അതെ മഴ ഇങ്ങനെ ഇടക്കിടക്ക് മഴ പെയ്യാണ് എന്നൊക്കെ
ക്ക് അറിയവില്ല ചെറിയതായി പാറ്റ എന്നള്ള ഉണങ്ങിയത കൂടി ഇല്ലാ
ഡ്രൈ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മഴ ചാറ്റൽ നനയുമ്പോ നമുക്കൊരു സങ്കടം കാരണം അത്രയും ഉണക്കിയിട്ടതാണല്ലോ എന്ന് വിചാരിക്കുമ്പോ
ഉം അഹ് അയിന്റെ വേക്ക് നടക്കേണ്ടിര ഞാൻ പിന്നെ ചെല്പ്പംഉള്ളിലണ്ടും
ഇപ്പൊ ആഹ് ഒരു പ്രാവശ്യം ഇട്ടതൊക്കെ എടുത്ത് രണ്ടാം പ്രാവശ്യ ഇപ്പോ വെയിയിലാണ്ട പോ വീണ്ടൂം കൊണ്ടൊയിട്ടീട്ടുണ്ട് ബെഡ് ഷി മ പുതപ്പൊക്കെ മെഷീന്ൽ ഇട്ടിട്ടുണ്ടായിരുന്നൊ
ഇവിടെ ആപ്പ എന്ടെ മായ പാറ്റ കഞ്ഞു പോയി
അതെ ചെലപ്പോ അങ്ങനെയാണ്ട്‌ ചെറിയ രീതി ഇതീല് ആ ചാറ്റിയിട്ട് പോകും നിലം തൊടിയിക്കാത്ത രീതി ലങ്ങനാവുമ്പോ പ്രശ്നല്ല ചെല സമയങ്ങളിലാണെങ്കിലോ അങ്ങനെയല്ലേനും
അത് ചെലേ
കൊറച്ച് സ്ട്രോങ് ആയിട്ട് ആ അതെ ആ അതെതെതെ ചെലപ്പോ നമ്മള് വിചാ എടുക്കണ്ടാന്നിചാരിച്ചാണ്ട് നിക്കുന്ന സമയത്ത് നല്ല മഴ പെയ്യയും ചെയ്യും
ഉം
അങ്ങനെയൊക്കെയാണ്
ആഹ്
ന്നാ മഴ പെയ്തീല്ലെങ്കി നല്ല ചൂടുആണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത
ഉം ഞങ്ങൾക്കല്ലോണ്ടാവും ഞങ്ങളാടെ മരങ്ങളൊന്നുല്ല ഒരു തണലായിട്ട് മരൊന്നുല്ല ഇടിയെട്ട ട്ട്യാലാവൂ നല്ലോ ഏൽക്കും ചെയ്യും ഞങ്ങളെ ചൊമരൊക്കെപ്പന്നാരെ പൊട്ടീനിം
ആണോ
ഇടിയേറ്റാട്ട്
ആഹ് ആഹ് ആഹ് പിന്നെപ്രാവ്ശ്യം തുടക്കത്തിൽ തന്നെ നല്ല മഴ മഴയല്ലല്ലോ മഴ കൊറവാണ് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പെയ്തെങ്കി പെയ്ത് അത്രേ ഉള്ളൂ അതെ ആ മഴ വരുമ്പോക്ക് ആ തൊട ക്കത്തിലെന്നെ എന്തുണ്ടായിരുന്നു നല്ല ഇടി മിന്ന് കാര്യങ്ങളൊക്കെ ണ്ടായിരുന്നല്ലോ
ഉം
ഉം ആ തൊടക്കത്തില്ള്ള ആ മിന്നല്ല് ഓ മിന്നലിനിവിടെവിടോ കൊറച്ച് ദൂരാണെങ്കിലും ആ വാട്സപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു തെങ്ങ്ങ്ങനെ നിന്ന് കത്തുന്ന വീഡിയോ ഒക്കെ
ആഹ് ഞാനിപ്പന്നാര കണ്ടിണ്
ആഹ് അതെ അതാ മഴ
ഞങ്ങൾക്കൊക്കെ പേടിയ വിടല്ലോണം മിന്നു ഇടിയേ ക്കു ഞങ്ങളനേരെ മുന്നുള്ള പെരേലാണ് ണീ ള്ള ബൾബും പോയി ഫാനും രണ്ടെണ്ണറ്റ് അട്ച്ചോയിന്നർഞ്ഞിട്ടുണ്ട്
ആഹ് ഇവിടെന്റെളാപ്പാന്റെ വീട്ടിലൊരു ഫാൻ പോയി അടുത്ത വീട്ടില് രണ്ട് ഫാൻ പോയി അടിച്ചുപോയി ഇടിതട്ടീട്ട് പോയി
ഉം അല്ലാതെ ഇടി ഞങ്ങൾക്ക്‌ കൊർച്ച് കുന്നിന്റെ മോള്ളും ആയോണ്ട് നല്ലോണം ഏൽക്കും
ഏൽക്കുലേ
ഉം മരങ്ങളൊന്നും ഇല്ലാത്തോണ്ടേ
ആഹ് ആഹ്
ഞങ്ങളെ തറക്കും പറ്റീണ് ഡൈനിങ് ഹാള്ള് കൊർച്ച് ആടയും പൊളിഞ്ഞു പോന്ന്
ആഹ് ഇവിടെ അങ്ങി നമുക്ക് അങ്ങൻത്തെ പ്രയാസങ്ങളൊന്നുണ്ടായിട്ടില്ല അടുത്തൊക്കെ ഇങ്ങ എളാപ്പാന്റെ വീട്ടിൽല് വ്ട്ന്ന് നമ്മുടെ നേരെ താഴെയാണ് ആപ്പാന്റെ വീട് അവരെ വീ ട്ടിലിതേപോലെ ഒരു ഫാൻ പോയി അടുത്ത വീട്ടില് രണ്ട് ഫാൻ പോയിന്നൊക്ക പറഞ്ഞു നമുക്ക് അങ്ങൻത്തൊന്നും ഇഷ്യൂ ഉണ്ടായിട്ട ട്ടില്ല ല്ലാതിരിക്കട്ടെ
ഇല്ലാതക്കട്ടെ ഞ്ഞി പേടിയാങ്ങക്ക് ആ ആഹ്